ആഹ് ഹലോ പറഞ്ഞോ.
കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്.
ആഹ് എന്തൊക്കെയുണ്ട്. സുഖമാണോ?
ആഹ് സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ ഇവിടെയോ പോയന്ന് പറഞ്ഞായിരുന്നല്ലോ.
ആഹ് ഇന്നലെ അമ്പലത്തിൽ വരെ പോയായിരുന്നു.
ആഹ് ഏതമ്പൽത്തിലാ
ഓച്ചെറേന്നർഞൊരു അമ്പലത്തില്
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് അവ്ടെ ആ വല്യയ ഉത്സവം നടക്കുന്നല്ലേ ഇരുവെത്തെട്ടാം ഓണത്തിന്
ആഹ് ഇരുവത്തെട്ടോണത്തിന് നടക്കും പിന്നെ വൃക്ഷികത്തിനൊക്കെ അവിടെ നടക്കും
അവ്ടെ ഏതെക്കെ പ്രതിഷ്ഠ
അവ്ടെ ശിവന് പിന്നെ നാഗദൈവങ്ങളൊക്കെ പിന്നെ കേറി ചെല്ല്ന്നിടത്ത് ഗണപതി ഉണ്ട് അങ്ങനെയൊക്കെ അമ്പ ആഹ് ഒരു ഗ്രൗണ്ടില്ല നാലമ്പലല്ല അതായത് നമ്മള് ചുറ്റ് ല്ല ല്ല നമ്മള് കെട്ടി വെക്കത്തില്ല അങ്ങനില്ലവ്ടെ അവിടെ ആലിന്റെ തറയില ഭഗവാന്മാരെ കുടി ഇര്ത്തിയേക്ക്ന്നെ പിന്നന്ന് പറഞ്ഞ് കയി പിന്നെല്ലെ അത് അവിടെ ഒരിക്കലും നട അടയ്ക്കത്തില്ല
എപ്പഴും തൊറന്നിരിക്കുമോ
ആഹ് നമുക്ക് എപ്പ വേണേലും നമുക്ക് പോയി തോഴാം അങ്ങനൊരു ഹ് ഇതും കൂടിയുണ്ടവടെ ഒരു പ്രത്യേകതയുണ്ട് അവടെ പിന്നെ എല്ലാ ദിവസു അന്നദാനവും കഞ്ഞിയും ഒക്കെയുണ്ട്
ആഹ് അത് നല്ലൊരാവെ പുതിയ അറിവായിരുന്നു
ഉം അവ്ടെ അങ്ങനെയൊക്കെയുണ്ട്
അയ് എന്തുവാ ആഘോഷം നടത്താൻ എന്തെലും പ്രത്യേകത ഉണ്ടോ വൃച്ചികത്തിന് അവ്ടെ നട
ആഹ് വൃക്ഷികത്തിന് അവിടെ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ തൊട്ടിയാട്ടം അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രവിഡും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് പിന്നെ ഓരോ ഫുഡ്ഡ് കാര്യങ്ങള് അങ്ങനെക്കെ ഉണ്ട് അവടെ
ഓക്കെ
പിന്നെ ഇൻവെ ഇരുവെത്തെട്ടാം ഓണംന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം കഴിഞ്ഞിട്ട് ഇരുവെത്തെട്ടാമത്തെ ദിവസല്ലെ അതായത് ഓണ ത്തിന്റെ കൂടെ നമ്മള് കൂട്ടി പോവുമ്പോ ഇരുവെത്തെട്ടാമത്തെ ദിവസം വരുമ്പം അവ്ടെ ഓരോ കരയിന്നും ഓരോരോ കാളെ ഇറക്കും
ആഹ്
നമ്മള് ഉത്സവത്തിന് കാളെ ഇറക്കത്തില്ലെ അങ്ങനെ ഓരോരോ കാള എറ്ക്കും അവ്ടെ
ആഹ് ഇല്ല ഇന്നാൾലെങ്ങാണ്ട് ഒരു കാളെ വല്യയ കാള ഇറക്കിയിട്ട് ഒടിഞ്ഞുവീണതല്ലേ
ആഹ് ഒടിഞ്ഞ് വീണത് അത് അതിന്റെ കൊറച്ചപ്പുറത്ത്ന്ന് എറക്കിയപ്പഴ അന്നൊരു കാള അന്ന് നമ്മുടെ അത് കെട്ടിയതെന്ന് പറഞ്ഞഴിഞ്ഞാല് ആ അമ്പൽത്തിന്റെ കൊർച്ച അങ്ങോട്ട്മാറി നമ്മള് ഈ എന്താ നാലുവരി പാതയൊക്കെ വന്ന് എന്താ വന്നതോടെ ഇതായില്ലാര്ന്നോ നമുക്ക് കൊർച്ച് അങ്ങോട്ടൊക്കെ മാറ്റുവൊക്കെ ചെയ്തില്ലേ
ഉം
ആഹ് അപ്പഴ്ത്തേക്കിനും ഈ സംഭവം അവ്ടെ നടുക്കെന്തോ ഇട്ടാ കെട്ടിയത് അവ്ട്ന്ന് അന്നേരം ഇങ്ങനെ വലിച്ച് തി നമ്മുളെ അമ്പൽത്തിലോട്ട് കൊണ്ടവന്നേരവാ ഈ സംഭവംനടന്നെ
ആഹ് അപ്പൊ ഈ കെട്ടുകാളയൊക്കെ കൊ ആ മെയിൻ റോഡിക്കൂടെ വരുമോ മ് മ് വാഹന തടസ്സക്കെണ്ടാവത്തില്ലേ
പിന്നെ അന്നരം വാഹന ഒന്നും പോകത്തില്ല ഒരു ഒരു ഒരു മണി ഏഹ് എത്ര ഒരു മണി രണ്ട് മണിയൊക്കെ കഴിഞ്ഞാലും ഈ കാളയൊന്നും ചെലത് അക ത്ത് കേറത്തില്ല കാരണം അത്രയ്ക്ക് തെരക്കായിരിക്കും പിന്നെ ഈ ആൾക്കാരും എല്ലാ എല്ലാ ജില്ലേൽ നടക്കുന്ന ആൾക്കാരു ഈ ഒരു ഉത്സവം കാണാൻ വേണ്ടി ട്ടവ്ടെ വെരും ഒന്നാമത് ആഹ് ആഹ് വല്യ കാളകളാ ഉള്ളത് ഈ എന്താല വ ഒരുപാട് വല്യ കാളകളെക്കെ അടുത്തിട്ടേ കെട്ട ത്തൊള്ളു കാരണന്ന് വെച്ചയ്ഞാ ഇത് പിന്ന അത്രയും പിടിച്ചോണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ സമയൊരുപാട് വൈകും ചെലത് ചെലരൊക്കെ ദേഹത്തായാലും, ഓരോത്തരൊക്കെ തട്ടി ഇട്ടിട്ട് പോവും. കാരണം അത്രയും തിരക്കാ. ഈ കാളകളൊക്കെ വരുമ്പോ ഭയങ്കര വെപ്രാളവും കാര്യങ്ങളൊക്കെ ആയിട്ടെ. ഭയങ്കര ബുദ്ധിമുട്ടാ അതൊക്ക, അങ്ങനെ ആഹ് കൊച്ചുങ്ങളായിട്ടൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല അല്ലെങ്കി പി റ്റേ ദിവസം നമ്മള് പോണം. പിറ്റെ അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസം കാളകളെയെല്ലം നെരത്തിയിടും. അന്നേരം വേണങ്കി നമു പോയി കാണാം പക്ഷെ ഈ കൊട്ട് ഘോഷം ഒന്നും കാണത്തില്ലെന്നേ ഉള്ളൂ.
അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ നടത്തി വെച്ചേക്കും അല്ലേ.
അമ്പലത്തിലെ ഗ്രൗണ്ടില് നമ്പർ അനുസരിച്ച് ഓരോ കാളകളെ ഇങ്ങനെ നിരത്തി ഇട്ടേക്കും. പക്ഷെ, നമ്മുക്ക് ഈ എന്ത് കൊട്ടും ഘോഷവും ഒക്കെ കണ്ടോണ്ട് വിളിക്കുന്ന, കാണുന്ന ഒരു പ്രത്യേക ഒരു ഇതല്ലേ
അതെ അതെ അതെ
ഉം. അങ്ങനെ, നിങ്ങളവിടെ വലിയ അമ്പലങ്ങളും വലിയ ഉത്സവമൊന്നുമില്ലേ.
ഇവിടെ വലിയ വലിയ ഉത്സവങ്ങളൊന്നുംല്ല പിന്നെ അടുത്ത ഇഷ്ടമുള്ള ഒരു ഉത്സവം എന്ന് പറയാനാണെങ്കില് ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉണ്ട് അയ്യപ്പന്റെ അവിടെ, അവിടെയും ഇതുപോലെ ഒരു നാലഞ്ച് കരക്കാരുടെ കാള ആ അങ്ങനെ കെട്ടുകാഴ്ചകള്, പ്ലോട്ട്, അങ്ങനെയൊക്കെയായിട്ട് എന്നാലും ഈ ഒറ്റക്ക്
ഓ അതല്ലേ
ആ് പത്ത് ദിവസത്തെ ഉത്സവം ഒമ്പതാം. ഒമ്പത് ഉത്സവം കഴിഞ്ഞ് പത്താമത്തെന്റെ ഉത്സവത്തിൻ്റന്നൂടെ തീരും
ഓ